ആ ആടി മറ്റേ കല്യാണത്തിനൊ ക്കെ പോയിട്ട് അങ്ങനെ ഉണ്ടായിര്ന്ന്
ആ നല്ല കല്യാണ ആയിരുന്നു കൊഴപ്പൊന്നും ഇല്ലായിരുന്നു നന്നാ
ആഹ് നീ ആരുടൊട ആ നീ ആരുടൊടാ പോയി
ഞാൻ ഓട്ടേക്ക് പോയി വേറെ ബസ്
ഏ നടന്നൊ അടുത്തായിരുന്നാ അടുത്തായിരുന്നാ
അടുത്തായിരുന്നു
ആഹ് സദ്യൊക്കെ എങ്ങനെ ഉണ്ടാര്ന്ന് കൊള്ളാരുന്നാ
ആഹ് നല്ല സദ്യയായിരുന്നു എന്നാലും വല്യ ഇല്ലാണ്
ഉം എനിക്ക് വരാൻ പറ്റിയില്ലാര്ന്ന്
അതെന്തോ പറ്റി
ആഹ് വയ്യായിരുന്നു പനിയാട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല
ഉം എല്ലാരും നിന്നെ തിരക്കോടാ
ആ
ഉം നീ വരാഞ്ഞ എന്താന്നൊക്കെ ചോയിച്ചു ആ പായസം മൂന്ന് കൂട്ടം പായസം
ആഹ് ആഹ് ആ അമ്മയൊന്നും പോയില്യോ
ഇല്ല അമ്മയൊന്നും വന്നില്ല ഞാൻ മാത്രമേ പോയോള്ളൂ ഇവ്ടന്നു
ആന്നൊ ആ ഹ ഹ ഇപ്പൊ എന്ത് എടുക്കുന്നു
ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ കിടക്കന്ന് കല്യാണത്തിന് പോയേൻറെ ക്ഷീണം ആഹ് ചോറ് കഴിച്ചു
എന്തുവായിരുന്നു കറി ഇന്ന്
കല്യാണത്തിന് പോയി സദ്യ ഉണ്ടായിര്ന്ന്
ആ അവിടെ വീട്ടിലൊന്നും ഉണ്ടാക്കിലയോ
വീട്ടി കറി വെച്ച്
ഉം നീ ഇപ്പൊ ജോ നീ ഇപ്പ ജോലിക്കൊന്നും പൊന്നില്ലയോ
ഇല്ല ജോലിക്ക് പോന്നില്ല
പിന്നെ എങ്ങനാ വീട്ടു ചുമ്മാ വെറുതെ ബോറടിച്ചിരിക്കുവാരുന്നാ
വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഫോൺ ഫോണിലൊക്കെ ഓരോന്ന് നോ ക്കെ ഇരിക്കുന്നു എനക്ക് സമയം പോന്ന്
മീനൊക്കെ കിട്ടിയാ അവിടെ മീനൊക്കെ കിട്ടുവോട
ഓ ഇപ്പൊ മീനൊക്കെ ഭയങ്കര പാട് ഭയങ്കര വിലയുവാ മീനൊക്കെ കിട്ടാൻ ഉം നല്ല മീനൊന്നും ഇപ്പൊ കിട്ടുന്നില്ല ഇല്ല ഇന്നൊന്നും കിട്ടിയില്ല
ആഹ് ഇവിടെ ഒന്നും കിട്ടിയില്ല
ചിക്കൻ മേടിച്ചു
ആന്നൊ ആര് പഠ- മേടിച്ചോണ്ട് വന്ന്
അഛൻ വങ്ങിക്കൊണ്ട് വന്നു
അങ്ങനെ എല്ലാ ദിവസം ചിക്കനൊക്കെ മേടിക്കോ അതൊ വല്ലപ്പോഴേ ഉള്ളോ ആ
അച്ഛൻ മേടിച്ചു
ആഹ ആഹ എന്താ കറി വെച്ചാ
ആഹ കറി വെച്ച
ആ ആ ചോറൊക്കെ ഉണ്ടിട്ട ഇങ്ങനെ എവിടെ ഇരിക്കുന്നു
ഇന്നെന്താ മീൻ കിട്ടിയാടാ ചോറ്
മീന് കൊച്ഞ്ച് ആരുന്നു കൊഞ്ച്ഴി കൊഞ്ച് തീയലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു
പഠിക്കാനൊന്നും പോന്നില്ലേ ഇപ്പ
പോന്നു പോന്നു ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ഞാന ഇപ്പ പി എസ് സിയുടെ ഇതിന് പോ അപ്പ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ഇന്ന് പോണ്ടായിരുന്നു ആ ഇനി- ഇപ്പൊ തിങ്കളാഴ്ച പോയാ മതി
ഭർത്താവ് എന്തോ പറയന്ന്
ഇവിടെ ഒണ്ട് ഇവിടെ ഇരുന്ന് ഇല്ല ഇല്ല ഇന്ന് പോണ്ടായിരുന്നു ഇവിടെ ഒണ്ട്
ഒരു നാനൂറ്റമ്പത് രൂപ ഞാൻ കൊടുക്കും ണ്ടത് അത് വേണ്ടേന്ന് ചോദീര്
അത് ഞാൻ വരാം ഞാൻ വീട്ടിലോട്ട് വരാം അതൊന്നും വേണ്ട ആ പിന്നെ എന്ത് മൂന്ന് ദിവസം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസേ ഉള്ളൂ ക്ലാസ്സുകൾ അതേ ഉള്ളൂ
പരീക്ഷയൊന്നും എഴുതിയില്ലേ
പരീക്ഷ എല്ലാ ദേവസും നടക്കുന്നുണ്ട് കൃത്യയുടെ അടക്കം അവിടുത്തെ അല്ലാതെ ഇപ്പ മെയിന് മെയിൻ പരീക്ഷയൊന്നും നടക്കുന്നില്ല
ആന്നോ എന്തിലേലും കൊടുത്തി ട്ടുണ്ടോ
ആ കൊടുത്തിട്ടുണ്ടണ്ട് രണ്ടെണ്ണത്തിന്റെ കൊടുത്തിട്ടിട്ടുണ്ട് അതിനി പരീക്ഷയുടെ വിളിച്ചിട്ടില്ല ഇതുവരെ അടുത്ത മാസം പരീക്ഷ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തുവാന്ന് അറിയത്തില്ല രണ്ട് മണിക്കൂറാ പരീക്ഷ ആ എന്നിട്ട് പിറ്റേ ദിവസം ആവുമ്പോ മാർ ക്ക് തരൂല ആ നീ എന്തേലൊക്കെ നോ ഇല്ല കൊഴ ഇപ്പൊന്നില്ല നീ എന്തലൊക്കെ നോക്കാനെ എന്തായിരുന്നു
ആ ഞാനീ വർഷം തൊട്ട് എന്തെങ്കിലും പഠിക് ക്കാമ്പോ വാനാ
അ അ ആ പി എസ് സിക്ക് തന്നെ വരുന്നെങ്കി വാ അവിടെ നല്ല ക്ലാസ് ഒക്കെയാ
പി എസ് സിയോ അല്ലെ വേറെ ഏതെങ്കിലും- റ്റി റ്റി സിയുടെ പോലെ- ത്തുള്ള കോഴ്സോ-
ആ അത് വല്ലോം ഒന്ന് നോക്ക- ഇവിടൊണെങ്കി നമുക്ക് ആഴ്ച മൂന്ന് ദിവസം പോണ്ടേ ക്ലാസ്സേ ഉള്ളൂ പിന്നെ നമുക്ക് എപ്പ വേണെങ്കിലും ലീവ് എടുക്കാം അതിനു കൊഴപ്പമൊന്നുമ ഇല്ല ഒ ആഴ്ച ഒരു മൂന്ന് ദിവസം അല്ലേ ഉള്ളൂ അത്പ്പോ കൊഴപ്പമൊന്നുല്ല വണ്ടി എന്റെ വണ്ടിയ ഉണ്ട് വണ്ടി നമുക്ക് പോവാരുന്നു ഒരുമിച്ച്
ആലോയിക്കാ അതൊക്കെ
ഉം രാവിലെ പത്തുമണി തൊട്ട് രണ്ടര വരൊക്കെയള്ളു ക്ലാസ്സ് ചെലത് ആ- ചെല ദിവസങ്ങള ഒരു മണി വരെണ്ട് ഉള്ള് എല്ലാ ദിവസവും അവര് പരീക്ഷ നടത്തുന്ന കൊണ്ട് രണ്ടാ വരെയൊക്കെ ഇരിക്കേണ്ടി വരും
എത്രയാണ് ഫീസ്
ഫീസ് ആയിരം രൂപ മ്മള ആദ്യമ തൊടക്കത്തിൽ രണ്ടായിരം രൂപ കൊടുക്കണം പിന്നെ ആയിരം രൂപ വെച്ച് മാസം മാസം കൊടുത്താ മതി പക്ഷെ നന്നായിട്ട് പഠിപ്പിക്കുന്നൊക്കെയ ഉണ്ട് അവര് നല്ല രീതി പഠിപ്പിക്കും എല്ലാരും നല്ല രീതി പഠിപ്പിക്കും ആ പുസ്തകൊക്കെ ഇപ്പൊ പുസ്തകം ഇപ്പൊ അവിടെന്ന് തന്നെ നമുക്ക് തന്ന് അയിനായിരത്തി ഇരുന്നൂറ് രൂപ ആയി അപ്പം അത് മ്മക്ക് പുസ്തകൊക്കെ തന്ന് നമ്മളിപ്പം അത് നോക്കി പഠിക്കുന്നുണ്ടല്ലാസൊഇരുന്ന് ഉം ഒരു ഒരുപാട് അങ്ങ് പഠി
മാരൊക്കെ നല്ലാണ്ട് പഠിപ്പിക്കുന്നുണ്ടോ
ആ അവരൊക്കെ നല്ല രീതി പഠിപ്പിക്കുന്നുണ്ട് തലകുത്തിയിരുന്ന് പഠിച്ചാലേ ഇതൊക്കെ കിട്ടത്തോള്ളൂ
അത് മാത്രം പോലെ ഒരു ഭാഗ്യം കൂടെ വേണം
ആ ഫാഗ്യം കൂടെ വേണം അങ്ങനെ ആ ചോറുണ്ട്. പിന്നെ എനിക്ക് വണ്ടി ഉണ്ടാവോണ്ട് പോയി വരാം പെട്ടെന്നെ ബസ്സൊന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല
ഉം അത് ശെരിയാ അല്ലത ഇവിടം
ഒക്കെ ഉണ്ടാവ
മഴ ഇത്രയും നേരം പെയ്തില്ലാതായിപ്പോ മഴക്കോളൊക്കെ വരുന്ന
ആ ഇവ നല്ല മഴയായിരുന്നു രാവിലോട്ട് ഭയങ്കര മഴയായിരുന്നു
രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കൊറച്ചു നേരം ഒന്ന് വെയില് ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണക്കാനുള്ള തുണിയെല്ലാം ഉണക്കി എടുത്ത് ഇപ്പൊ വീണ്ടും മങ്ങി വരുന്നു
ആ ഇവിടെ തുണി കഴിയയില്ല ഇവിടെ മുറ്റം മൊത്തം വെള്ളാട്ടൊക്കെ ഇരിക്കവാ
ഇവിടെ വെള്ളം ഉണ്ടായിന്ന് എല്ലാം പോയി ഇന്നല പ്രാവിൽ നിന്നൊരു ചക്ക മറിഞ്ഞ് വീണം
ആന്നോ
ആഹ് അത് മൊത്തം ആരോ എന്തോ കിളിയോ എന്തോ തിന്ന് പകുതി മൊത്തം തിന്ന് അതൊണ്ട് ഇടുത്തില്ല വായിക്കാ അതങ്ങെ കളഞ്ഞു
ആഹ അെ വെള്ളം നിക്കുന്നുണ്ട് ഇവിടത്തേയും ചെടികളെല്ലാം അങ്ങ് പോയി ഒഴിെ പോകാനും സ്ഥലഒന്നുമി ല്ല ആഹ ഞാന ഇവിടെ ആണെങ്കി ഫ്രണ്ടിലും ബാക്കിലൊക്കെ അഞ്ചാറ് ചെടിയൊക്കെ നട്ടായിരുന്നു അതെല്ലാം എല്ലാം വെള്ളം കേറി അങ്ങ്ങ് പോയി
ഉ തടയ എടുത്ത് വെള്ളം വേറെ വഴിക്ക് എല്ലാം വിടാന്ന് നോക്കും
ഇല്ല പുറവശത്തെ എല്ലാം കുളവാ അതുകൊണ്ട് അങ്ങോട്ടൊന്നും വെള്ളം പോകുന്നില്ല കുളവാ അപ്പം വെള്ളം പോവാ ആ അവിടന്നുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് കേയറി വരുവാ
അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാനും കോൺക്രീറ്റ്ത കൊണ്ട് പോകത്തില്ലല്ലേ
ആ ഇല്ല ഇല്ല ഞാനാണെങ്ക പാവലൊക്കെ തൈുണ്ട് അത് പിടിച്ചു തന്നെത്താനൻ പിടിച്ചു വന്നത് അത് ഞാനാണെങ്കി പടർത്തിയ ഒക്കെ വിട്ടു പക്ഷെ അതെല്ലാം അങ്ങ് വെള്ളം കയറി ഒരുമാതിരി ആയി പോയി
പക്ഷി മണ്ണും എല്ലാം കൂട്ടി വെക്കാൻ നോക്കാൻ പറ്റുവോ നോക്ക്
ആഹ അങ്ങനെ ഇത് പിെ ചീന ചീനി ഇരുന്നത് അങ്ങ് ഇന്നലെ അങ്ങ് പിഴുത് വെച്ച് അതുകൊണ്ട് പിന്നെ അത് വെള്ളം കേയറാതങ്ങ് പോയി പക്ഷെ നല്ല ചീനിയ ആായിരുന്നു വേവിച്ചിട്ടൊക്കെ നല്ല ചിനിയാണ്
ചീനിയെന്നാ
ആ നല്ല ചീനിയ നല്ല രുചിയ ഉണ്ടായിരുന്നു ചീനിക്കൊക്കെ
ിയാന
ആഹ എന്ന നല്ല രീതിയിൽ വന്നണ്ട് എന്താ കഴിക്ക ഉം എന്തു എന്ന് കഴിക്കാൻ
ചോറും മീ മോര്യറിയും ചിക്കൻ കറിയും
ഉം ഒറ്റക്ക ഉള്ളോ
ഇനിയിപ്പ ആ ഒറ്റക്ക ഉണ്ട്
ആഹ
ഇനിപ്പ നാലാം ക്ലാസ്സിന പോണ്ടേ
ഇനി നാളെ ഇല്ല നാളെ ഞായറാഴ്ച ല്ലേോ അപ്പൊ ഇനി തിങ്കളാഴ്ച പോയാ മതി തിങ്കളാഴ്ച പോയാ മതിയാ അതുകൊണ്ട്ിങ്ങനെ തിങ്കളാഴ്ച പോകുന്ന കാര്യമൊക്കെ ഡൗട്ടാ മഴയൊക്കൊണെങ്കി എങ്ങനെ പോകന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവ
അടുത്തല്ലേ കൊറച്ചു ദൂരം ഇല്ലല്ലോ വലിയ ദൂരം ഇല്ലല്ലോ അൊണ്ട്
ആ സ്കൂൾ ഉറപ്പൊക്കെയാണ്ട് പിള്ളേർക്കും പോകാനൊക്കെ മടിയായിരിക്കും മഴയൊക്കെല്ലേ
ക്ലാസ്സിനും പോകാനുള്ള സമയത്താ മഴയൊക്കെ പെയ്യുന്നത്
ശരി നമ്മള് പണ്ട് പോകുന്ന നേരത്ത് ഇങ്ങനൊയിരുന്നു കറക്റ്റ് സ്കൂള് വറപ്പി ടൈം ആവുമ്പോഴേ മഴ ഫുള്ള്
എന്നിട്ട് ക്ലാസിനന് പോകണ്ട സമയത്ത് മഴ പെയ്യും എന്നിട്ട് അക മഴ പോവും
എത്ര നാള അങ്ങനെ പോവാതിരുന്നിട്ടുണ്ടല്ലേ
അവധിയൊക്കെ നോക്കി
ആഹ
വീട്ടിലെല്ലാവടെ സുഖല്ലേ
ആഹ സുഖമാ കൊഴപ്പൊന്നുമല്ല എല്ലാരും ഇവിടെ ചോർന്നിട്ടൊക്കെ ഇവിടെൊക്കെ ഇരിക്കന്ന് എല്ലാരും ഇനി ഉച്ച ഉറക്കമൊക്കെ ഉണ്ട് ഉച്ച ഉറക്കത്തിന്റെ ഒക്കെ അങ്ങോട്ടൊക്കെ പോവാാനുള്ള പ്ലാന്
ഉം മഴയൊക്കെ എല്ലേതാണ്പ്പൊക്കെ എ ശരിതൊക്കെ ഉറങ്ങണം
അത് അവധി കിട്ടുന്ന ദിവസങ്ങളിലല്ലേ നമ്മുക്ക് ഉറങ്ങാൻ പറ്റത്തോളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ജോ പഠിക്കാനും പോണം പിന്നെ വെപ്രാളങ്ങള ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ വെറുതെക്കെ ഇരിക്കാനൊക്കെ പറ്റും ചൂടെന്താ മഴ പെയ്താലും പക്ഷെ ചൂടന് കുറവൊന്നും ഇല്ല
ഇല്ലില്ല ചൂടൊ കൊതുെന്തുവാ
കൊതുകും ചൂടും വാനില്ലെങ്കി തീർന്ന് ചൂട്ടുത്ത് നമ്മൾ അവിയും ആ ഇത്ര മഴ തട്ട് എന്താ കാര്യം ഒരു കൊറ ചൂടിന ഒരു കുറവ ഇല്ല
അതിന്റെ കൂട്ടത്തി കൊതക് ഭയങ്കര ശല്യ ഉ പിന്നെ എല്ലാ നന്നായിട്ടങ്െ പോുന്നല്ലോ
ആഹ കൊഴപ്പൊന്ന ഇല്ല ഇങ്ങനെയൊക്കെ പോന്നു അന്നാ എന്നാ ശരി ശരി ശരി എന്നാ
ഉം ശരി
ഉ ആ അവസാന